ഉം എന്തൊക്ക്യാ വിശേഷങ്ങള്
നല്ല വിശേഷം
ഉം ഉം ഉം ഉം കഴിഞ്ഞോ കിങൊക്കെ കഴിഞ്ഞാ മഴ ഇല്ല ഇന്ന് വെയിലാ പൊതുവേ ഉം
ചോറ്താ ഊറ്റ്ണ്
ഏഹ് ചോറൂറ്റാ അപ്പൊ മക്കക്ക് കൊണ്ടോണ്ടേ
മക്കള് ദോശേ കൊണ്ടോയിക്ക്ന്നതെ കടി കൊണ്ടോയി ആഹ് കടി മതീന്ന് പറഞ്ഞ് അവർക്ക് എളുപ്പം കയ്യ്ണത് ചോറൊക്കാവുമ്പോ തോന നേരം ഇരിക്കണം ആഹ് എന്നാ ക ആഹ് എന്താ ഫുഡ് ഇണ്ടാക്ക രാവിലെ കറി ചെറ്പയറും കറി
ആഹ് ആഹ് ആഹ് ഞാനി ചോറ് കൊട്ത്തയക്കും പിന്നെ സ്നാക്സ് ടൈമില് അതേപോലെ ചപ്പാത്ത്യോ ദോശ എന്താച്ചാ അത്
ഉം ഉം
ബേക്കറി പറ്റും പക്ഷെ എന്നൊന്നും ഇപ്പം ബേക്കറി
ഉം ഞാൻ ബേക്കറി കൊട് ആഹ് ഞാൻ ബേക്കറി കൊട്ത്തയക്ക്ന്ന് മിച്ചറ് കൊട്ത്തയച്ച്ണ്ട്
ഉം എളുപ്പം നമ്മക്ക് അതാട്ടോ എളുപ്പം പക്ഷെ രാവിലെ ഒരു കടി ഇണ്ടാക്ക്ന്നൊണ്ട് പ്പം ഇയ്യ് ഉച്ചക്ക് ഇത് കൊട്ത്തല്ലോലേ ദോശ കൊടുത്തല്ലോലേ ആഹ് പോവ്മ്പോ കഴിച്ചിട്ടാ പോവേ
ഉം
ഉം മദ്രസ്ക്ക് പോവുമ്പൊര് ചായ കുടിക്കും വെന്നഴിഞ്ഞാ ആ ചായീം കടിം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ പോകും കഞ്ഞി ആയാലും മാണോ ചോയിച്ചാ മക്കള് കഴിക്കൂല
ആഹ് ഇവര് മദ്രസ ഇല്ല ഇവിടെ പ്രൈവറ്റായിട്ടാ പഠിക്ക്ണ എട്ടരാവുമ്പോത്തിന് ബസ് വെരും
ആഹ് ആഹ് ഇവരും പ്രൈവറ്റായിട്ടാ എട്ടരാവുമ്പോത്തിന് ഞാൻ മദ്രാസ്ന്ന് വിളിച്ചോണ്ട് വരും കാരണം ഒമ്പത് മണിയാവുമ്പോത്തിന് വണ്ടി വരും അപ്പഴേക്കും മാറ്റി ഭക്ഷണം കഴിച്ച് ഉം ആ മദ്രസ ടൈമ് എപ്പളാഞ്ഞ്
മദ്രസില് ഇവിടെ മദ്രസ ഇല്ല ഇണ്ട് വി ട്ടാണ് അപ്പാണ്ട് പോവാൻ കുട്ട്യേള്ക്ക് ആഹ് സ്കൂള്ല്ണ്ട്
ആഹ് ആഹ് ആഹ് ഇന്നെട്ട് എപ്പഴാ വിടുന്ന സ്കൂള്
സ്കൂള് മൂന്നരക്ക് വിടും
ആഹ് ആഹ് ആ എവിടെ ഏത് സ്കൂളാ എവിടേണത്
ഇത് ഞങ്ങളെ ഇവിടെ ഇവിടെന്നേണ് ഞങ്ങളെ ഇവിടുന്ന് ആഹ് ആയി രത്തി അയ്മ്പതാണ് ബസ്സിന് ഒരാൾക്ക്
ആഹ് നല്ല ചാർജുണ്ടല്ലോ
മൂന്നാള് മൂന്ന് മൂന്നാളുണ്ട് മൂന്നാൾക്കും അത്ര വേണം ഓരോരുത്തർക്കും വേണം പ
ആഹ് ഉം ഉം ആ മദ്രസ് ഒക്കെ ഉണ്ടല്ലോ അയ്ല്
ആഹ് ഒക്കെണ്ട് ഫീസ് വേറെണ്ട് മൂവായിരം ഓരോരുത്തർക്ക് മൂവായിരം ഒരോരൊ ഗടു ഇപ്പം ഉം ഇപ്പം മൂവായിരം ഇപ്പോ ഒരോരുത്തർക്ക് അടക്കാൻ വേണ്ടി പറഞ്ഞു പിന്നെ അദർ ഫീസ്ന്ന് പറഞ്ഞിട്ട് ആയിരത്തി എഴുന്നൂറ് വേണം കൊല്ലത്തിൽ ഒരു വട്ടം
ആഹ് ഞങ്ങളിപ്പോ ഒന്ന് രണ്ടേ ഇരുന്നൂറ് അടച്ചിട്ടുണ്ട് ഇനി ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം മൂന്ന് മൂന്ന് രൂപ വീതിച്ചെന്നെ
ഇവിടെ മൂന്ന് പ്രാവശ്യം അല്ല ഇവിടെ ആറ് പ്രാവശ്യം ഉണ്ട് മൂവായിരം വെച്ചിട്ടുള്ളത്
ഏ ഇവിടെ ഒരു ഇയറില് മൂന്നു പ്രാവശ്യം മൂവായിരത്തി സംതിങ്ങ് വെച്ചിട്ട് ഉം ഈ കുറി വാങ്ങലുണ്ട് ആ പിന്നെ ഫസ്റ്റ് ടൈം നമ്മള് രണ്ടേ ഇരുന്നൂറ് കൊടുക്ക്ണ്ട്
ഇതിപ്പോ അങ്ങനല്ലെ ഇവിടെ ഉള്ള പൈസ ഒക്കെ
ഞങ്ങൾക്ക് ഇപ്പം മദ്രസ് ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടാവും
ഉം അല്ല മദ്രസ് ഇല്ലാത്തവർ കൊക്കെ ഇതന്നെയാണ്
ഏഹ് ആഹ് ആ
ഉം
എന്നിട്ട് ഇന്ന് എന്താ കൂട്ടാനായിട്ട്
കൂട്ടാന് മീന് പൊരിക്ക്ണ്ട് ചൂത മീന് പൊരിച്ചത് ആഹ് ചൂത പൊരിച്ചു ഉം പിന്നെ ഓമക്കായും ചാറച്ച്ട്ടുണ്ട്
ഓമക്കായി പറയുമ്പോൾ
കർമ്മൂസ കായീന്ന് പറയില്ലേ
ആഹ് ശരി അത് കറി വെക്കലേ ആഹ് ആ ആ ഞങ്ങൾ കാര്യായിട്ട് അത്കൊണ്ട് ഉപ്പേരിയ വെക്കാ ഉം നിങ്ങള് എങ്ങനെയാ തേങ്ങ അരച്ച് കറി വെക്കെ
ആഹ് തേങ്ങ അരച്ചിട്ട്
പണിക്കാരുണ്ട് ന്നൊ ഇന്ന് എന്താ പണി
മുറ്റം കെട്ടിയിട്ടുണ്ടേ അപ്പം അത് തേ പ്പിന് ആൾ വന്നിട്ടുണ്ട് രണ്ടാൾ ഓര്ക്ക് ഇപ്പൊ കഞ്ഞി കൊടുത്ത്
ആഹ് കഞ്ഞീക്ക് എന്താ കൊടുത്തു
കഞ്ഞീക്ക് തേങ്ങ ചമ്മന്തിം പിന്നെ മീൻപൊരിച്ചതും കൂടി കൊടുത്ത്
ആഹ് ആഹ് ഓരെ ഒരുക്കണെങ്കില് വല്യയ പണിയാ രണ്ടാള് ഉണ്ട് പറഞ്ഞിട്ട് കാര്യല്ല നമ്മള് ഉണ്ടാക്കുന്നതീന്ന് മതി പക്ഷെ ആഹ് ഒരു മട്ടത്തില് കൊടുക്കണംന്ന് ഉണ്ടെങ്കിലേ
ആഹ് അത് വേണം ആഹ് സമയത്തിനവടെ എത്തണം ന്നൊള്ളൂ
ഉം ആഹ് ഇപ്പൊര് ഒരാഴ്ച രണ്ടാഴ് ഉച്ചയോളം ഇവടെയും ഉണ്ടായിനി മുറ്റം കെട്ടീട്ടേ പണിക്കാര്
ഉം ആഹ്
ആഹ് ഒരു പത്തരാവുമ്പത്തിന് എല്ലാം ആവണ്ടേ അന്ന് പിന്നെ വെക്കേഷനാണ് മക്കക്കൊ- ചായ എടുത്താല് അയിന് ശേഷം എടു -
ഇപ്പോ ഒരു ചാ എഹ് ഉം ചോറ് ഊറ്റ്നൊള്ളൂ രാവിലെ എട്ട് മണിക്ക് എന്നറിഞ്ഞ മാതിരി മട്ടലാണ് ഈ ചായായില്ല്യേ ആഹ് ഈ ചായായില്ല്യേന്നറഞ്ഞ്
നിക്ക് എണീക്കുമ്പം തന്നെ അരി ഇട്ടൂടായിരുന്നോ
മക്കക്ക് കൊണ്ടാ മാ മക്കക്ക് പറ്റൂല ഇനി ചോറ് വേണ്ട വേണ്ട വേണ്ടാന്ന് പറയും ഇനി അങ്ങനെല്ലാവരും വരോ ന്ന്ള്ളത് അറീല്ലല്ലോ
ആഹ് ശരിയാണ് ഉം ഉം
പിന്നെ ഞമ്മളെല്ലാരും കൂടി ഒരുക്കി വെച്ചിട്ട് രണ്ട് നേരത്തിന് കഞ്ഞിം വാ ണ്ടച്ച്
രണ്ട് നേരത്തിന് ഒരുമിച്ച് വെക്കലാ
ആഹ് അങ്ങനാ വെക്കല് കേട് വരൂലല്ല
ആഹ് നല്ല അരിയൊന്നും ആവൂല
ഉം
ഉം
ഇത് രണ്ടീസം വെച്ചാലും കൈ അ് തെളപ്പിച്ചൂറ്റിയാലും ഞാൻ ചോദിച്ചു കുട്ടികൾക്ക് വെച്ച് കൊടുക്കലാണ് ബാക്കി ഇണ്ടെങ്കില്
അതെങ്ങനെയാ താ ആഹ് ചോറിന്റെ ഒപ്പം അരിയിടുമ്പോലേ- അങ്ങനെയല്ലേ പിറ്റേന്ന് ആഹ് അരിയിട്ട് ഒന്ന് ഇങ്ങനെ റെഡിയായിട്ട് ആഹ്
ആണ്ട് ഒഴിച്ചൊടുക്കു അയിന് അതു കഴിഞുങ്ങാണ്ട് അയിന്റ കൂടെഇട്ട് പിന്നെ അതിങ്ങനെ കെടന്ന് -
ആഹ് തന്നേ അത് പിന്നെ തെളച്ച് പിന്നെ ഫ്രഷായില്ലേ കൊഴപ്പൊന്നുല്ല അല്ലാതെ കഴിക്കുമ്പോ വയറു വേദനയൊക്ക ഇണ്ടാവും
അത് കൊറേ - നേരോ തെളക്കും വെള്ളൊ യ്
ആഹ് പിന്നെയെന്താ നല്ല രീതീല് കുക്ക് ചെയ്യോ
ഒരു മേഡിയം സൈസ്
ഹസ്ബൻന്റ് എന്ത് ചെയ്യ്ണ്
ഇവട് ഇവടില്ല ഇപ്പ വർക്ക്
ആഹ് നാട്ടില് ഇണ്ടോ
ആഹ്
എങ്ങനെയാ ഹലോ ഹലോ ഹലോ
ഇല്ലിയ
ഹലോ
ഹലോ
ആഹ് ആഹ് ആഹ് നാട്ടില് ഇണ്ട്ന്നാ പറഞ്ഞേ
ആഹ് നാട്ടില് നോമ്പിന് വന്നേന് നോമ്പ് പതിനേഴിന് വന്നേന്
ആഹ് ഞങ്ങളത് നാ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാനും പോയത് ഇപ്പൊ അഞ്ച് മാസത്തോളായിട്ട് ഇവിടെ ഇണ്ടായിരുന്നു ലീവില് പോയികഴിഞ്ഞാ വല്ല്യ റിസ്ക്കാ എന്നുച്ചാ ഫീലിംഗ്. സങ്കടം ഏ അതിനിയൊന്നു മാറിക്കിട്ടണം.
ഉം
ഓലെ ഡ്രസ്സ് കൊണ്ടോവാത്തൊക്കൊന്ന് മാറ്റിവെച്ച് ഒക്കൊന്ന് റെഡിയായി ഉം
ഉം എത്ര മക്കളൊണ്ട്.
മൂന്നാളൊണ്ട് ഇപ്പൊ രണ്ട് രണ്ടര മൂന്നിന്റെടുത്തായിനു നാട്ടിലേക്ക് വന്ന് വരാൻ വേണ്ടീട്ട് വെയിറ്റെയ്യന്നേയ്നു. പിന്നെയിങ്ങനെ വന്ന് അഞ്ചുമാസം നിന്ന്
ആഹ്
തിരിച്ചിപ്പേതായാലും.
എവിടേണ്
സൗ ജിദ്ദേല്.
ഉം പൗ എന്തേ എണ്ണ എണ്ണതീർന്നു. ഇവരിക്കേ എണ്ണ വേണോലോ.
ആ ഇയ്യ് പറഞ്ഞോ.
ആഹ് ആഹ്
പിന്നെ
വേറെങ്ങനെ പോണണ്ട്.
ഏഹ് ടൂറ് കാര്യങ്ങളൊക്കെ പോയോ വന്നെട്ട്.
നിക്കാനെവിടെക്കും പോവൂല പോയിവരുന്ന സ്ഥലങ്ങള്.
ഏ ഏ ഏവിടെക്കെ പോയി ഇക്കുറിവന്നോ പോയോ.
ആ പൊക്കോ തോനെ ആ എടക്ക് ചെലോടത്ത് കൊറേ സ്ഥലങ്ങള് ചെറിയ ചെറിയ സ്ഥലങ്ങളങ്ങനെ പോയി പോരുന്നല്ലാതെ ദൂരതുവിട്ട് പോക്കില്ല വന്നിക്കണൊരു വണ്ടിയെടുത്തേ അപ്പൊ എല്ലാരും കൂടിയാവുമ്പോ വണ്ടിയില്ലാതെ സെരിയാവുല്ലേനു.
ആ ആഹ്.
മക്കളിഞ്ഞ് ഒരാളെ കൊണ്ടൊയിറ്റ് കൊണ്ടോവാൻ ഒരാളെപ്പോ കൊണ്ടാവാൻ പറ്റോ മറ്റോരെ തറവാട്ടിങ്ങിക്കാക്കി കൊടുക്കണ്ടിവരും എങ്ങട്ടു
ഉം ഞങ്ങള് കഴിഞ്ഞകുറി റെൻ്റ് കാറ് ഇക്കുറി വണ്ടീനെറക്കി കാരണം വണ്ടില്ലാതെ നട ക്കൂല ഇളേയച്ചന്മാരൊക്കെ മൂന്നാളില്ലേ അപ്പോ ഓരിങ്ങനെ മാറ്റി മറിച്ചും ഒരുമിച്ചായാലും അടവങ്ങനെ പോവൂവല്ലോ ആ എല്ലാരുംകൂടെ അടക്കുവല്ലേ.
ഉം ഇവടെ പിന്നെ ഇബരന്നെ സെക്കൻഡ് എടുത്തു ഇനിപ്പത് കൊടുക്കാനും വേണ്ടിട്ട്.
തന്നെ ആഹ് വണ്ടി വാങ്ങണേനും. മൂന്ന് അംഗ കുട്ടികളൊക്കെയാവുമ്പഴേ ബൈക്ക് ഫാമിലി അല്ലേനും ഉം.
അല്ല നമ്മളിപ്പോ പോവുമ്പ ആഹ് അവരാണെങ്കിലോ കൊണ്ടൊയിട്ടില്ലെങ്കിലും അവർക്ക് സങ്കടാകീനു
ഇത് ഞമ്മക്ക് കണക്കാ അ പൊറത്ത്ന്ന് അല്ലെങ്കി വേറൊരാള് കേറിയാലൊ ക്കെ ഭയങ്കര തിക്കിത്തെരക്കിനിക്കണം.
ആഹ് അതന്നെ അങ്ങനെതന്നേണ് ഇണ്ടാകുക. ഒര്
ഉം ഫ്രണ്ടിലിപ്പൊരു സീറ്റും കഴിഞ്ഞാ കുട്ടിയേള് ബേ ക്കിലിരുന്നുകഴിഞ്ഞാ പിന്നെപ്പോ അങ്ങനെ. ഞങ്ങള് ഇക്കുറി മുന്നാറ് ഒക്കൊന്ന് പോയി. അത് പോലെ കക്കടാമ്പൊയില് അങ്ങനെയൊക്കായിട്ട് പോക്ക് പോയിവര് ര അവിടെ നിന്നിട്ടൊന്ന് മുനാറൊക്കട നിന്നു. കക്കടാപോയില് പോയി പോന്നു. രാവിലെ ഒമ്പ് മണിക്ക് അറങ്ങീട്ട് ഒരഞ്ചരൊക്കെ ആയപ്പോഴത്തിന് തീർത്തിട്ട് രാത്രി ഒമ്പ് മണിയായപോത്തിന് കേറി. ആഹ് രീതീല് ഉം.
ഉം ഉം ഇവിടെ പിന്നെ ഈ അടുത്തുള്ളോണ്ട് അതെ വിട്ട്ക്കൊന്നും പോക്കൂ പോവൂല.
ഉം ഉം
വല്യ എക്സ്പീരിയൻസ് ആയിട്ടില്ല വണ്ടിറ്റ്. എന്നാലോ വല്യ കൊഴപ്പല്ലേനും പിന്നെ ഈ യാത്രനോടൊന്നധികം താല്പര്യോന്നും ഇനിക്കില്ല.
ഏഹ് എനിക്കും ഇല്ലായിരുന്നു പക്ഷെ അങ്ങനെ പോകുമ്പൊരു രസം അത്രന്നെ.
പിന്നെ വന്നാൽ മനുഷന്മാർക്ക് ഭയങ്കര കൊഴക്കാവും.
ആഹ് അത് ശരിയെന്നെ
ഉം പിന്നെ പിന്നീ നമ്മളെന്നെ ഇവിടുതെ
ബാക്കിടുക്കണം ഇനി പോണിണ്ടെങ്കത്തന്നെ എല്ലാ പണിയും കഴിച്ചിട്ട് വേണ്ടേരും പോണെങ്കിലും.
തന്നെ അപ്പ അത് കാരണം വല്യ താല്പര്യല്ലെനിക്ക്.
ഏഹ് വല്യേ മോൻ എത്രീല?
അവൻ ഏഴാം ക്ലാസ്ക്കാണു ഇപ്രാവശ്യം.
ആഹ് ഉം ഉം ഏറ്റവും ചെറുത് എൽ കെ ജിയാ?
ഒന്നാം ക്ലാസ്ന്
ആഹ് ആഹ് ഇങ്ങട്ട് ഇക്കുറി അടുക്കളത്തോട്ടൊക്കെ സെറ്റാക്ക്ണുണ്ടോ?
ഞാൻ ആഹ് ഫ്രണ്ടില് ചുറ്റൊറം കെട്ടി.
ബാക്കില് അടുക്കള തൊട്ടായിട്ട് കെട്ടിത്തര പ്ലാനുണ്ടോ?
ഉം ഞാൻ ഇപ്രാവശ്യം കൂടീര്ന്ന ഉടനെ ഉണ്ടാക്കിന്ന് പിന്നെ അന്നൊക്കെ നല്ലണ്ടായിരുന്ന്.
ആഹ്
പിന്നെ ആഹ് സാനം പറ്റം പോയി വൈതനങ്ങി തക്കാളിയൊക്കെ നല്ലണ്ട് ഉം പിന്നാണ്ട് പോയി ആഹ് പുതുമണ്ണായ കാരണേ
ആഹ് ഇണ്ടായില തീര കായ്ച്ചില്ല.
ആദ്യം നല്ലണ്ടായി
ആഹ് ആഹ് ആഹ്
ഇപ്പൊ മൊളകേളൊക്കെണ്ട്.
ഞാൻ നന്നായിട്ട് വഴുതനങ്ങ ഉണ്ടാക്കിന്നു എല്ലാ ദിവസവും ഉപ്പേരിക്കുള്ളേട്ടും അതു പോലെ കൈ പ്പ പയറ് ഉം മൊളക് മൊളകൊക്കെ നല്ല രീതിലിണ്ടായിരുന്നു. വേപ്പും തൈ മാത്രം പിടിക്കണില്ല എത്രണ്ടാക്കിട്ടും. ഒരു കറി ആഹ് ശരി